ഹോ ആ എന്താ പറഞ്ഞേ തനം
സുഖം തന്നെ അങ്ങനെ പോണ്
എന്താ ചെയ്യ് എന്താ ചെയ്യുന്നേ
ഒന്നും ഇല്ല കുട്ടികളെ അകത്ത് ആക്കി ഞാൻ പുറത്താ ഓള് ഒരാളെ വിളിക്കാൻ സമ്മതിക്കില്ല ഓർക്കുലെ ആ സൗണ്ട് ഇണ്ടാക്കും പിന്നെ എന്താ ആ എന്താ വർത്താനം ഓകെ
അൽഹം ദുലില്ലാഹ് അങ്ങനെ പോണ്
എന്തെന്നിന്ന് പിന്നെ എപ്പളാ ചായകുടിയുണ്ടോ വൈകുന്നേരം ഈവെനിംഗ്
ആ ഉണ്ടേ അ ആയിക്കോട്ടെ നിസ്കാരൊക്കെ കഴിയട്ടെ എന്നിട്ട് എങ്ങനെ ഞാന് ണം കഴിക്കാനന്നെ നേരം വെകി
ആ ഞാനും അതെ ഇന്ന് നല്ല നേരം വൈകി ഭക്ഷണം കഴിക്കാന് ഇന്നെന്തെങ്കിലും സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടായിഞ്ഞോ ഫുഡ്ഡിന്
ഉം ഉം ഇല്ലേ സ്പെഷ്യല് ഒന്നുഅല്ല ഞാന് എത്താ കുട്ട്യേക്ക് കൊടുത്ത് ഓരെ ഒർ ക്കിയാണ്ട്
ആ
അങ്ങനെ നേരം വെയ്കി ഞാനയ് നേർത്തെ കഴിക്കണെന്ന് വിചാര്ച്ചും ന്നാലും ഇന്റെ അമ്മളെ കുളി കഴിയാതെ മ്മക്ക് ഭക്ഷണം കഴിക്കൂലല്ലോ
മ് ആ പിന്നെ ചെറി ചെറീമക്കളും അല്ലേ അപ്പോപ്പിന്നെ ഓരെ ഒരു ഭാഗത്ത്ക്ക് ആക്കിയിട്ട് വാണ്ടേ മ്മക്ക് ഭക്ഷണം കഴിക്കാണെങ്കില്
ആ ഓരോരോ വെള്ളത്തിലൊക്കെ കളിക്കാൻ വരാണെ ഓലെ ഓർക്കാൻ നേരം വെകി ഒറക്കാനും നേരം വൈകി ഓല് പ്പോ ഓല്ക്ക് ഒറക്കില്ലേ ഉം
പിന്നെ
ഒറക്കാൻ നേരം വൈകിയപ്പന്നെ ശരി
അല്ലല്ല ഭയങ്കര ലേയ്റ്റ
ആ ഇബ്ടെ ഭയങ്കര ചൂടു ആണേ ഇപ്പ ഇപ്പ നല്ല വെയിലാ രാവിലെക്കെ മയയാര്
അ
അയനെ പാറ്റിനി ചായുടി കയ്ഞ്ഞോ അലോ അലോ അലോ ത്ത കേക്കാത്തെ അലോ